ഹലോ
ആ കേൾക്കാവോ?
ഓ കേൾക്കാം
ഉം, രാവിലെ ചായുടിയൊക്കെ കഴിഞ്ഞൊ?
കട്ടൻ ചായ കുടിച്ചു കുട്ട്യേള് മദ്രസ് പോയി. കറിയായിണ്. ദോശ പാർന്നൊണ്ടിരിക്ക്യാണ്.
ഉം, ചോറ് കൊണ്ടോവണോ കു
ആഹ്, ചോറ് കൊണ്ടോണം. ഇക്കാക്കാക്കും കുട്ട്യേൾക്കൊക്കെ ചോറ് കൊണ്ടോണം.
കൊണ്ടോണം ആ അതിന്റെ പരിപാടിയിലായിരിക്കല്ലേ രാവിലേ.
നേരം വെളുത്ത പിന്നെ
ആഹ്
ക്ക കറിക്ക്
കറിക്കിന്ന് ഗ്രീൻ ബീൻസ് കറിയും ദോശയും.
ഉം ഉം
അവർക്ക് കൊണ്ടവാന് ചോറ് മുട്ട പൊരിച്ചത്. കാരറ്റും കോളിഫ്ലവറും ഉപ്പേരി
ഉം
അച്ചാറ്. ഇക്കാക്ക് മീൻപൊരിച്ചത്.
ആഹ്
വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ?
നല്ല വിശേഷം താ അങ്ങനെ പോണു. എന്തൊക്കെയാണ് ഇങ്ങളെ വിശേഷം ഇങ്ങളെ കുട്ടിയള് സ്കൂൾള് പോണോരൊ
സ്കൂളിൽ വിടണം
ആഹ് അ സ്കൂൾ പോകുന്നവരൊക്കെണ്ടാ യിരിക്കൂല്ലേ
ഉം, ഒരാള്
ഏഹ്, ഒരാൾ ഒള്ളൂ എത്ര എല്ലോ പിടിക്കണ്
അത് നെഴ്സറി പോണതേ ഉള്ളൂ പ്രൈവറ്റ് ആയിട്ട് നേഴ്സറി വിട്ടേക്കന്നെഉള്ളൂ.
ആഹ് അ
ചായക്കെ അപ്പം
ഉം
ഇണ്ടാക്കിയിട്ടില്ല, മാവ് എടുത്ത് പൊറത്ത് വച്ചേക്കുന്നേ ഉള്ളൂ ഫ്രിഡ്ജീന്ന്.
ഏ ശരി ഉം
കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്ന ടൈം ആയത് സമയ ആയതേ ഒള്ളൂ
ഉം ഉം
ചായ കുടിക്കുന്നു അവിടെ കട്ടൻ ചായയന്ന് രാവിലെ കുടിക്കാറ്
അല്ല പാൽ ചായ വേണം
ആഹ്
എന്തെങ്കിലും വർക്ക് ചെയ്യ്ണ്ടങ്ങള്
ഇല്ല അങ്ങനൊന്നും ചെയ്യുന്നില്ല വർക്കൊന്നും ചെയ്യുന്നില്ല ഏതുവെരെ പഠിച്ചായിരുന്നു
ഞാൻ ടി ടി സി എടുത്ത്, ടീച്ചർ ആണ്
ഓഹ്! ഇപ്പൊ വർക്കിന് പോണണ്ടോ?
ഇപ്പ ഇല്ല ഞാൻ പൊറത്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഞാന് ങ്ങോട്ട് വന്നതാണ്
ഓ ഓ ഓ
ഞാന് പത്ത് വർഷയിട്ട് പുറത്തേരുന്നു ഇപ്പൊ നാട്ടില് കുട്വളെ സെറ്റിലാക്കാൻ വേണ്ടി വന്നതാണ് ഇന്ക്ക് ആറു പേരാണ്
ഓ
ട്വേളെ സെറ്റിലാക്കാ വേണ്ടി
അപ്പൊ എല്ലാരും പള്ളിയിൽ പോയേക്കൊണോ അതോ ചെറിയ മക്കളോ ഒണ്ടോ
ആഹ് നാലാള് അഞ്ചാൾ പോവ്ണ്ട് ഒരാള് ചെറുതാണ് ഒന്നര വയസ്സയിട്ടൊള്ളു അഞ്ചാൾ ഇപ്പ പോയി
മ്
ചെറിയ ആള് എണി
എത്ര ആണ് എത്ര പെണ്ണ്
മൂന്നാണ് മൂന്ന് പെണ്ണ്
ഓ ഓ ഈട് ബഹള ആയിരിക്കൊല്ലോ വീട്
ല് വീടൊരു ബഹളതന്നെ ഓര് രാവിലെ അങ്ങട്ട് പോണ നേരത്തോര് ഒച്ച പുളി പത്ത് മണി വരെ നമുക്ക് ശ്വാസം വി ടാൻ സമയണ്ടാവുല അയിൻ്റെടേൽ ഇവലൊക്കെ മദ്റസ പോയൊരു കൊറേച്ച് നേരം ഒരുക്ക് ഫുഡ്‌ ഉണ്ടാക്കണ്ട ഒച്ചപ്പാടും ബഹൊളൊന്നുല്ല അന്നേരം ഇങ്ങനെ മെല്ലനെ പോകല്ലാരും
മ്
കുട്വിളൊക്കെ പൊർത്താണ് പഠിച്ചത് ഇപ്പൊ ഈ വെക്കേഷൻ ആഹ് ഇപ്പൊ ഈ സ്കൂൾ ഓപ്പണിങ്ങിന് വന്നതാണ് ഇങ്ങട്ട് ചേർത്താൻ വാണ്ടീട്ട്
ഓ അങ്ങനെ വന്നത ആ ഹാ ഹാ
എത്രാക്ലാസ്സിലായി ആദ്യത്തെ കുഞ്ഞ്
മോന് പത്തില് പിന്നെ എട്ടില് പിന്നെ ഏഴ്ല് പിന്നെ ഒന്ന് യു കെ ജി
ആഹ് ആഹ്
ചായകുടിച്ചോ അങ്ങോട്ടൊക്കെ മഴ ഉണ്ടോ
കുടിച്ചുകൊണ്ടിരിക്യണ് ആ ഇപ്പൊ ഇന്ന് മഴക്കോളുണ്ട്
ഏ ഇന്ന് ഇവിടെക്കെ ചെറിയൊരു കോ പോലണ്ട് തന്നെ
ആഹ് ഇന്നലെയൊക്കെ ഇവിടെ വെയിലുണ്ടായിരുന്നു
ഏ ഇങ്ങട്ടക്കെ വെയി ലടിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി
ആണല്ലേ ഹേ ഹേ
ഏതാ മഴ
ആ ചെല സലങ്ങളിൽ മഴ കാരണം സ്കൂളിനൊക്കെ അവധിയാപറയുന്ന്കേട്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
ഉം
ഏതാ മഴച്ചിട്ട രാ പകല് ല്ലാതെ മഴയ്യാണ് ഇങ്ങട്ടൊക്കെ വല്ലാതെ മഴയ് ത വെള്ളം കേറും ചെയ്യും പേടിയാണ്
ആ ആണല്ലേ ആ ആ ഉം ഇവിടന്ന് അങ്ങനത്തെ പ്രശ്നം ക്ഷെ എങ്കിലും കഴിഞ്ഞ വർഷത്തെ. ത്രോ മഴയൊന്നും ഇല്ലല്ലോ ഈ പ്രാവശ്യം ഉം പ്രാവശ്യം നല്ല
മഴയാണണ് അവിടെ ഇവരൊക്കെ പറയും ചുറ്റവട്ടക്കാരൊക്കെ പറയുന്നുണ്ട്
ഉം വരാ
പിന്നെ വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില് എന്റെ വീട്ട്ല് ഉമ്മ വാപ്പ ഇത്ത ഇത്താടെ രണ്ട് മ മക്കള് ഞാനും കുഞ്ഞാണ് ഹസ്ബന്റിന്റെ വീട്ടില് ഹസ്ബന്റ് അമ്മായമ്മ ഹസ്ബന്റിനൊരു ചേട്ടനുണ്ട് പുളി ഇപ്പ എന്റെ വീട്ടിലാ ഉള്ളത്
ഏ സ്വന്തായിട്ട് വീടൊന്നും ആയിറ്റ് ണ്ടാവുലേരികുലെ
ആ വീടുണ്ട് എങ്കിലും കുഞ്ഞിനെ ഇവിടാ ഇപ്പ പഠിക്കാൻ വേണ്ടി വിട്ടത് ആക്ക്ത്തിരി ആ ആ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്
അ എന്തേയ്
ആക്ക് ഡെവലപ്മെൻറിലേണ്ട് എല്ലാം ചെയ്യാനുള്ള താമസം അപ്പം ആഹോസ്പിറ്റലിൽ കാണിച്ചുണ്ട് ക്രോമസോമിന് പ്രശ്നം ഉണ്ടാക്ക് ക്രോമസ്വാമിഷു ഉണ്ട് അപ്പോ അങ്ങനെ ഹേ അഞ്ചു വയസ്സാവുന്നു പക്ഷേ എങ്കിലും ഒരു രണ്ടര വയസ്സി്ന്റെ വളർചേ ഉള്ളു
ഏഹ്
എല്ലാം സംസാരംയാലും നടത്തയാലും എല്ലാം കൊണ്ടും അങ്ങനെ ഉള്ളൂ അപ്പം ആ അവള്ടെ വേണേ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വരും ഹസ്ബന്റ്ന്റെ വീട്ടിൽ ഇന്ന് ഇവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ആറേഴ് മണിക്കൂറുണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പിന്നെ എന്റെ വീട്ടിന്ന് പോകുമ്പോ രണ്ട് മണിക്കൂറേ ഉള്ളൂ രാവിലെ നമുക്ക് പോയാൽ അവിടെ എത്താ അങ്ങനെ അതുകൊണ്ട് എന്റെ വീട്ടില് വരും അപ്പൊ അവളുടെ പഠനത്തിന് വേണ്ടീട്ട് ചികിത്സയും എല്ലാം കൂടെ നോക്കി ഇപ്പൊ ഇവിടെ നിക്കുവാ ഉം ആളങ്ങനൊന്നും പഠിക്കാനൊന്നും തുടങ്ങിട്ടില്ല ആളിങ്ങനെ ഒന്നും പറയാനൊന്നും തുടങ്ങിയിട്ടില്ല നമ്മുടെ അം ഗൻവാടികളി വിട്ടയാണ് സർക്കാരിൻ്റെ പക്ഷെ അവിടെ വിട്ടിട്ട് വലിയ പുരോഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ആഹ് ഇങ്ങനെ വിട്ടു നോക്കിയത് ഈ മാസം ആദ്യം തൊട്ടാണ് വിട്ട് നോക്കിയത് പക്ഷെ വിട്ടതിൽ കുഴപ്പല്ല അവരെ അങ്ങനെ ആഹ് അവരെ ഇട്ട് പഠിപ്പി ക്കാന് ഇരുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വ ആക്ടിവിറ്റീസ് മാത്രം കൊടുത്ത് അവരെ ഇതാക് ക്കിയെടുക്ക അത്രേയ പറഞ്ഞേക്കുന്ന അപ്പൊ അതാണ് ഇപ്പ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് കുഴപ്പൊല്ല ആള് ഒക്കെ ആവുന്നുണ്ട് ക്ഷെ എങ്കിലും ഒരു പരിധി വരെ ആള് ഇങ്ങനെ ആവൂന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്ന
ഉം ഉം മോനോ മോളോ
മോള് മോള്
ഉം ഉം
ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇവിടെയാണ്
ഉം ഉം ഉം ഓഹ് ഞാനിപ്പ ദാ മുഹറം ഒമ്പതും പത്തിനും പോയി പോകുന്നതാണ് അങ്ങനെ വല്ലാതെ പോയി നിക്കാനൊന്നും വൈക്കുലല്ലോ എല്ലാരും സ്കൂളും മദ്രസേം ഉള്ളവരായതുകൊണ്ട്
ഓഹ് ആഹ് ഇന്ന് അവധി കിട്ടിയപ്പോ പോയതായിരിക്കും അല്ലേ
ആഹ് ഒന്നരണ്ട് ദിവസത്തെ അവധിണ്ടാരുന്ന് അ
ഉം ഉം വേറെന്തൊക്കെയാ എവിടേലും ഒക്കെ പോകാറുണ്ടൊ ആഹ് പുറത്ത് പുറത്തായിരുന്നല്ലേ ആഹ് ഉം
പുറത്തായിരുന്നു പുറത്ത്ന്ന് വന്നതിന് ശേഷം ഇവിടെയും കുട്ടികൾക്ക് നമ്മളെ കേരളത്തിനെ കുറിച്ച് വല്യായിട്ട് അവര് പുറത്ത് ജീവിച്ചതോണ്ട് അതുകൊണ്ട് അവരേം കൊണ്ട് കറാങ്ങാൻ പോവും പിന്നെ ഞങ്ങള് ആതിരപ്പള്ളി വെള്ളച്ചാട്ടൊക്കെ കാണാം പോയി
എല്ലാരേം കൂടെ കറങ്ങാൻ പോകുമ്പോ നമ്മക്ക് ആസ്വദിക്കാനുള്ള സമയം കിട്ട്വോ അവർടെ പുറകെ നടന്ന് അഞ്ച് പേരന്നൊക്കെ ആറ് പേര് പറയുമ്പം
അങ്ങനെ ചോയിച്ചാല് ഓല കുഞ്ഞിക്കാലല്ലേ ഓലക്ക്മ്മളല്ലേ ഉള്ളു വേറെരു
ആഹ് അത് തന്നെ
അപ്പൊ അതും ആസ്വദിക്കുണവർക്ക് അതും ഒരാസ്വദ ആസ്വദനിയമാണ് അതുല്ല ഈറ പിടിക്കണവർക്ക് അതൊരു ഈറയാണ് അത്രേ ഉള്ളു ഇന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികള് അൽഹംദുലില്ല സന്തോഷായിട്ട് ഇങ്ങനെ ഇരിക്കണ പോലും
കൊണ്ട് പോം ഉം
എവിടക്ക് പോകണം ഞാൻ ഇന്ന് വരെ എവിടുക്കും ഓരില്ലാതെ പോയിട്ടില്ല പിന്നെ ന്റെ വീട്ടിന്ന് ഞാൻ എവിടെങ്കിലും ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് വെറുതെ ഇങ്ങനെ ബൈക്കുമ്മേലൊക്കെ പോയി വരുവാന്നല്ലാണ്ട് അല്ലാതെ ഞാൻ എങ്ങും പോയിട്ടില കുട്ടികളില്ലാതെ
ഉം ഞാനും അതന്നെ അവരില്ലാതെ നമുക്ക് പറ്റ പറ്റുല്ല
എല്ലാരും പറഞ്ഞ എന്റെ കുട്ടി അവിടെ പോയിക്കണ് ഇവിടെ പോയിക്കണ് അങ്ങട്ട് പോയിക്കണ് ഇനിക്ക് ഞാൻ ഇന്ന് വരെ പതിനഞ്ച് വർഷം ആയിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷ ന്റെ ആറ് കുട്ട്യാള്ണ്ട് ഇന്ന് വരെ കുട്ട്യാളെ വിട്ട് ഞാൻ എങ്ങും പോയിട്ടുല്ല ഞാൻനിന്നിട്ടൂല്ല്യ.
അപ്പൊ അങ്ങ് പുറത്തേക്ക് പോയപ്പോ അവരുആയിട്ട്ങ്ങ് പോയി അല്ലേ?
ആഹ് ഞങ്ങള് മൊത്തത്തിലങ്ങനെത്തെ ആഹ് മൊത്തത്തില് അവിടെ പോയി സെറ്റിലായി കുട്ടികൾക്കൊക്കെ അവിടെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ആക്കി,
ഉം ഉം
ഇഞ് പത്താം ക്ലാസ്സിലേക്കാണ് ഇപ്രാവിശ്യം ഇന്റെ മോൻ ഇവിടുത്തെ സിലബസ് ഇതൊക്കെ മാറിയല്ലോ ഗവൺമെന്റൊക്കെ മാറി ആകെ പ്രശ്നയില്ലേ?
ഉം ഉം ഉം ഉം
പിന്നെ ഇവിടുന്ന് രണ്ട് വീട്ടുകാർക്കും ഭയങ്കര ആദി എനിക്ക് മൂന്ന് കുട്ട്യാള് മാ ഗൾഫ്ത്തെ കുട്ട്യാളാണ് അവിടെ ജനിച്ചല്ലേ അപ്പ ഇബടെ ഉള്ളോല്ക്ക് ഭയങ്കരവെജാർ സിലബസ് കിട്ട ഗവൺമെന്റ് അംഗീകാരംകിട്ട്
ഉം ഉം ഉം
ഉമ്മാകും വാപ്പ
വീട്ടുകാർക്ക് പിന്നെ ബേജാറ് കൂടുതലായിരിക്കുല്ലോ?
ഞമ്മള്കായ് വല്യ
ആഹ്‌ പിന്നെ കേയറി വന്നതാല്ലേ മ്മ് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് അവർക്ക് ഭാഷ പഠിച്ച
ഇവിടെ വന്നിട്ട് ഭാഷ പഠിച്ചെടുക്കാന് വല്യ ബുദ്ധിമുട്ടൊന്നുല്ല്യ പിന്നെ ക്ലൈമറ്റ് പറ്റ്ണില്ല്യ എന്നും അസുഖാണ്
ആഹ് അതിപ്പോ ഈ മഴയും കൂടെ ആവുമ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല്യ. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും
ഉം ഉം ഒക്കെപാടൊരു കഥെണ്. അങ്ങനെക്കെ കൂടി ഒരാൾക്ക് പനി മാറുമ്പോ അട്ത്താൾക്ക് തൊടങ്ങീട്ട്ണ്ടാവും അടുത്താൾക്ക് മാറുമ്പോ പ്പ അതു അറിയില്ല.
ആഹ് ഇങ്ങനെ അത് മാറി മാറി വന്നൊണ്ടിരിക്കത് പനീ സീസ ത്തിനായതോണ്ടാണ്
ഉം അയെന്നെ കൊണ്ടെയ് കാണിച്ചപ്പ പ്പോ അടീച്ച് പനിചൊണ്ടിര്ക്കാണ് കുട്ട്യൾക്കൊരു ഉഷാർ കിട്ട്ണ്ന്ന അപ്പൊകൊണ്ടൊയ് കാൺച പർഞ്ഞേ ട്ടെ ക്ലൈമറ്റിൻ്റാണ് കുട്ട്യൾക് വെയിലും വെളിച്ചൊന്നും കൊണ്ട് ശീലല്ല്യ
ക്ക് ആഹ് ഓഹോ ഹോ ഹോ ആഹ് ആഹ് അതുവായിട്ടൊന്ന് പാക പെട്ട് വരാൻ വേണ്ടിട്ട് സമയെട്ക്കും ആഹ് ഓക്കെ ഓക്കേ ഓഹ്